ആക്കുന്നിണ്ടോ?
ആ കേക്കാം
ആ കേക്കാൻ പറ്റുന്നു
എന്തോ ഒണ്ട്
വിശേഷം എന്താടാ ദേ രാവിലെ മഴ, അവിടെ മഴയുണ്ടോ?
ഇല്ല ഇവിടെ മഴ ഇല്ലാ, ആ പക്ഷെ കോള് കണ്ടൊക്കെ കെടക്കുന്നു മഴയില്ല പക്ഷെ ഇന്നലെയൊക്കെ മഴയൊ ണ്ടാരുന്നു ഇന്നലെയും അ അന്നാ ഒ ഒത്തിരി ആയിട്ടിവിടെ ഇല്ല ആ ഉച്ച കഴിഞ്ഞൊക്കെ തോർച്ചയായിരുന്നു വൈകിട്ടൊക്കെ ആയ യപ്പോ എവിടെയോ നല്ല മഴ പെയ്യുന്നതിന്റെ ഒരു കൊള്ളിയാനൊക്കെ ഇവിടെ വെട്ടുന്നൊണ്ട്, ചാറുന്നേ ഒള്ളാരുന്നിവിടെ.
ആ ആണല്ലേ? ഓ, ഇവിടെ ഭയങ്കര മഴയാണ് ഇന്നലെ ഒരു ഉച്ച കഴിഞ്ഞപ്പോ മുതല് മഴ തുടങ്ങി പിന്നെ രാത്രി നിന്നിട്ടില്ല. രാത്രീ നല്ല മഴ ഇപ്പ ദേ പെയ്യണ് ഇപ്പ ദേ പെയ്തങ്ങോട്ടൊന്ന് നിക്കും ചാറിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ പാട്
ആണല്ലേ, മഴ തൊടങ്ങിയാ പിന്നങ്ങ് മഴയാ
ആ മഴ തുടങ്ങിക്കഴിഞ്ഞു ഒന്നിനും മേലിത് ചൂട് പിന്നേം സഹിക്കാം നമുക്ക് എന്ത് പറയാ മിറ്റത്തൊക്കെ ഇറങ്ങിയെങ്കിലും ഇരിക്കാം ഇത് ഒന്നും പറ്റാത്ത അവസ്ഥയാ വ
അ ആ ആ പിന്നെ ആകെ ഒരു അ മൊത്തത്തിൽ നമ്മള് മഴയും അത് തുവൊക്കെ ആവുമ്പോ അ പെരക്കകത്തു എല്ലാം ഒരു ഈർപ്പം പോലോ, കണ്ണീച്ചയോ ആ നമ്മള ഒന്നും ഇതാക്കി ഇട്ടേക്ക് പോലും കണ്ണീച്ച അത് വഴി ഇതുവഴി ഒക്കെ
ആ നമ്മള് കഴിക്കഞ്ഞ നമ്മളെ എന്തെങ്കിലും ഇത് ചെയ്തിട്ട് അടുക്കളല്ല അത ഇത് എല്ലാ ദിവസവും എല്ലാം പറക്കി നമ്മള് വെച്ചാലും, രാവിലെ വരുമ്പോ അടുക്കള ഈ മഴ പെയ്ത് കഴഞ്ഞുള്ള കുഴപ്പത്
ആ ഈ ചക്കയും മാങ്ങയും ഒക്കെ വീണ് കിടന്നും ഇങ്ങനെ ഈ ഇതൊക്കെ ആയതുകൊണ്ടാണോ നീ, ഈച്ച ഇങ്ങന അങ്ങ് കൂടുന്നത്
ആ അതാ ഇ വീല ഇല്ലേ ഇത് വെള്ളം വീണ് കഴിയുമ്പഴത്തേന് വീയ്യത്തില്ലേ
ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌
പിന്നെ ചക്കേം മാങ്ങയും പഴുത്തു വീണ പിന്നെ പറയണ്ട ന്നെ എന്ത് വീണായിരി ആഹ് കൊറച്ച് വെള്ളമായി ആഹ് അവിര്
ആ കൃഷിയാണോ അവിടൊക്കെ കൂടുതല്
എന്തോ ആഹ ഇവിടെ കൃഷിണ്ട് കൃഷിണ്ട് ആ തക്കാളി പിന്നെ പാവല് പയറ്
ആണോ ആ ആ വി വിക്കാ വി വിക്കാന വിക്കാനൊക്കെ കി ട്ടുവോ വിക്കാൻ കിട്ടുവോ
വിക്കാ ഈ പയറ് നമ്മള് വിക്കാറുണ്ട് തക്കാളി പിന്നെ അങ്ങനെ വിക്കാറില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാ തക്കാളി എപ്പോഴും ഇതിനകത്ത് നമ്മള് കൊറേ നോക്കി എന്നിട്ട് നമുക്ക് അതേപോലെ കിട്ടുന്നില്ല ഈച്ച കുത്തകങ്ങ് പിന്നെ നമ്മള് തക്കാളി ജനൽലൊക്കെ കൊടുക്കൂന്നല്ലാതെ
ആ മരുന്ന് അടിക്കാനൊന്നും പറ്റത്തില്ലേ?
പയറും പാവയ്ക്കും നമ്മൾ കൂട്ടും. പിന്നെ വഴുതന ആണെങ്കിൽ വല്ലപ്പോഴുയൊക്കെ കൊടുക്കും ഒരുമിച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കായ്ക്കുന്നില്ല.
ആ ആ ആ
ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പ കടല പിണ്ണാക്കൊക്കെ ഇടത്തുള്ളു കേട്ടോ.
ആ അതൊക്കെ നല്ലതണോ വളവായി.
ഇതൊക്കെ നല്ലതാണ് അല്ലാതെ രാസവളം ഒന്നും ഇതുവരെയും ചേർത്തിട്ടില്ല. ഇനിയിപ്പം ആഹ് എന്താ പറയാ ഇപ്പൊ എല്ലാം ഒന്ന് ഡിം ആയിട്ടിരിക്കുവാ കാര്യം നമുക്ക് വെള്ളം ഇല്ലാത്ത ഏരിയയാണ്. ഇപ്പൊ മഴ പെയ്യ് നമ്മള് മഴ പെയ്യുമ്പോൾ ടാങ്കിലേക്ക് ഫുള് അങ്ങ് പിടിക്കും അത് കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ ഈ മഴ അങ്ങ് മാറി കഴിയുമ്പോഴല്ലേ നമുക്ക്. കൃഷി ഇപ്പം നട്ടാലും കിളിക്കും. ഏഹ് മണ്ണ് പൂത്തതെ ഉള്ളൂ ഏറ്റകൂടെ ഈ മഴയും.
ട്ട് നല്ല മണ്ണാല്ലേ പച്ച
ആണോ ആ അതെ മണ്ണ്. നമ്മൾ നമ്മുടെ വീട്ടില് നമുക്ക് പറ്റത്തില്ല. മറ്റേ ഇതിട്ട് വയ്ക്കാം. ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഉണക്കായി കഴിഞ്ഞാൽ. വെയിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. വെള്ളം ഏഹ്. അങ്ങനെ കിടക്കും
കൊക്കോയും കാപ്പിയും അതൊക്കെ അതൊക്കെ ഒക്കെ ഉണ്ടോ കൊക്കോ കാപ്പി അങ്ങനെയൊക്കെ ഉള്ളത്
ഇല്ല ഇല്ല് ഇല്ല ആ ഇല്ല അങ്ങനെ ഉള്ളതൊന്നും ഇല്ല. ഇല്ല ഇത് നമ്മുക്കല്ലാതെ വാഴയും അങ്ങനെയൊക്കെയള്ളത് പിന്നെയി പറഞ്ഞതുപോലെ പാതിയൊക്കെ കിട്ടു നമ്മടെ കാച്ചിലും ചേമ്പും ഒക്കെ നട്ടാൽ കാര്യം വന്നിട്ടില്ല ഇവിടെ.
പന്നിയുണ്ടല്ലേ ആഹ് ആഹ് ആഹ് നമുക്ക് നമ്മളെ വല്ല ശല്യം കൊടുത്തിട്ടുണ്ടോ കുത്തോ അങ്ങനൊന്ന
മനുഷ്യരെ അങ്ങനെ ശല്യം ചെയ്യത്തില്ല പക്ഷെ കൃഷികളും ഒപ്പം വാഴയൊക്കെ ചവിട്ടി ഓടിച്ചിടും. ഓട് മാന്തി ക്കീടും. അതുകൊണ്ട് മഴ കഴിഞ്ഞ പ്രാവശ്യം നട്ട ഏത്ത വാഴയാണുണ്ടെങ്കിൽ ഒന്ന് മുള വന്ന് കുറച്ച് ഒരു രണ്ട് അടയാളക്കെ ആയതേ ഉള്ളൂ പക്ഷെ എല്ലാം മാന്തി കുഴിച്ചിടും. നമ്മള് പിന്നെയും എന്നാലും കിട്ടൂല പഞ്ചായത്തില് എന്നാലും അവരൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇതിപ്പോ എന്താ എല്ലാം ഇറങ്ങി ഇങ്ങനെ നടക്കുവല്ലേ?
ആന്ന് അവരെന്തോ ചെയ്യാണ് ഇപ്പ പഞ്ചായത്തിനോട് പറഞ്ഞിട്ട് ഈ പാതിരായിക്ക് അവര് ഈ പകുതി ഇറങ്ങി വരുന്നതിന് പഞ്ചായത്തുകാർ എന്തോ ചെയ്യാൻ പറ്റോ ഒരു കണ ഓർത്താല് എന്തോ ആഹ് ആഹ് ആഹ്. അത് തന്നെ പിന്നെ നമ്മുടെ വേറെ ആരോടാ നമ്മള് പറയ
ആഹ് അതെ നമ്മ അതിന് ആ അതുങ്ങളോട് പറഞ്ഞ ട്ട് കാര്യല്ല അവ ഈ ജീവികളല്ലേ തിന്നാൻ വേണ്ടീട്ട് ഇറങ്ങി ഓ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യവും ഇല്ല ആഹ് പിന്നെ നമുക്ക് കൂടു അയ്യോ അവിടെ കുറെ വസ്തു ഇങ്ങനെ അല്ലാതെ ഈ കോറിക്കാരൊക്കെ മേടിച്ച് ഇങ്ങനെ ഇടുമ്പോ അതിനകത്തൊന്നും കൃഷി ചെയ്യത്തില്ലല്ലോ ഇവര്. അതിങ്ങനെ കാട് പിടിച്ച് കിടക്കും തൊടിയിലൊക്കെ വന്നിങ്ങനെ കട പക്ഷെ എല്ലാരും നമ്മള് ഇതൊക്കെ ചെയ്യാ അങ്ങനെ കേറി വരുത്തില്ല. കാര്യം ക അല്ലേ കിട നുള്ള മറവ് ഉണ്ടെങ്കിലല്ലേ അത് വരുത്തുള്ളൂ. ഇപ്രാവശ്യം പിന്നെ പിന്നെ ഉള്ളൊര് വന്ന് ചാക്ക് ഇട്ട് കെട്ടും നമ്മള് എല്ലാത്തിന്റെയും കൂട്ടില് നമ്മള് കമ്പടിച്ച് ചാക്ക് കട്ടും അപ്പൊ ഈ വെള്ളക്കളറ് അങ്ങനെ തിളങ്ങുന്ന കളർ കണ്ട അതിന്റെ അടുത്തേക്ക് വരൂല
ഓ ഓ ഓ ഇത് നോക്കുമ്പോ വെട്ടം പോ തോന്നിയാല്
മ്പോ അവിടെ ആളുണ്ട് അല്ലെ ഒരു തിളക്കം പോലെ തോന്നത്തില്ലേ ആളുണ്ട് അപ്പൊ അങ്ങനെ വെള്ളകളറൊക്കെ കാണുമ്പോ വിചാരിക്കും അവിടെ ആള് നിക്കാണ്എന്നൊക്കെ വിചാരിക്കും അങ്ങനെ ആയിരിക്കാം അങ്ങനെയാണെങ്കി അങ്ങനെയുള്ള സ്ഥലം ഇത് വരത്തില്ല അത് ഞങ്ങളുടെ കുറെ ചേമ്പൊക്കെ തിന്നപ്പം പിന്നെ ഞങ്ങൾ ചേമ്പിന്റെ ച ചെവിട്ടിലൊക്കെ അങ്ങനെ ഇത് ചെയ്ത് തർമോക്കോളൊക്കെ കൊണ്ട വെക്കയും ഏ പിന്നെ സാരി തുണിയും മറ്റേ വെള്ള അങ്ങനെയൊക്കെ ചെയ്തിട്ടാ അതൊക്കെ രക്ഷപ്പെടുത്തി എടുത്തത് അമ്മ മാത്രല്ലേ പ്രശ്നംഈ സ്ഥലത്ത് ഒരുമാതിരിപ്പെെട്ടവരെല്ലാം ചെയ ആഹ് പിന്നെ
ആ ആ ആ ആ ഞങ്ങളടെ ഈ ഏരിയായി ലും ഒക്കെ പന്നി ഉണ്ട് എന്തോ
ഏ ഒരുമാതിരിപ്പെട്ട ആ ഹലോ
പറഞ്ഞോ പറഞ്ഞോ
ആ ഒരുമാതിരിപ്പെട്ടവരെല്ലാം കൃഷി ചെയ്യുന്നവരാ ഇവിടെ അപ്പൊ എല്ലാർക്കും
ആതെ ആണ് ആ ആഹ് ആഹ ആ അവിടങ്ങളിൽ കൃഷിയ ക്കെ കൂടുതലായിട്ട എല്ലാരും ചെയ്യുന്നത്
ആഹ അതാ കൃഷിയാ കൂടുതല് എല്ലാരും വാഴയും കപ്പയും അങ്ങനെ കര കൃഷിയാ കൂടുതലും ഇപ്പൊ പാടത്തും ഈ പറഞ്ഞതുപോലെ കപ്പ - കപ്പയും വാഴയും ഒക്കെയാ എല്ലാരും നടുന്നത് നെല്ല് ഇടുന്നതും ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല ഹ
ഇല്ല ഇല്ല്ന്ന് തോന്നുന്നു എന്ന് വെച്ചാ സി സി ക്യാമറയിലൊക്കെ- കാണുന്ന കാണാം പന്നി ഇങ്ങനെ ഓടുന്നതൊക്കെ.
ആണ്ല്ലേ ആഹാ
ആ
ആ കാണുവായിരിക്കും പിന്നെ അങ്ങനെ ഉള്ളിലേക്ക്ഒക്കെ നമ്മടെ ഒരിത് വെച്ച്- ആ ഗേറ്റ് അ അങ്ങനെയൊന്നുല്ല നമ്മളില്ല വസ്തു നമ ഈ വസ്തുവിന്റെ നടുക്ക് വീടാ അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുറ്റത്ത് കേറി വരാം അങ്ങനെയ അത് - നമുക്ക് ഗേറ്റോ അങ്ങനെ റോഡ് സൈഡ് അല്ലല്ലോ ഉം അതുകൊണ്ട് അതന്നെ നമ്മുടെ മുറ്റത്തൂടെ അതിന് എറങ്ങി വരാം മുറ്റത് ഇറങ്ങാം.
അ അ ആ ആ ആ ആ പിന്നെ പശു ഉണ്ടോ? അതൊന്നുല്ല എന്തോ
പശുവോ പശുവില്ല പിന്നെ ഒരു ആട് പ പശുയില്ല ഒരു അഞ്ച് പട്ടി ഹ് ഹ് അത് നമ്മള് വിൽക്കും അ കൊമേറിയൻ ആണ് അത് പിന്നെ വിക്കാറുണ്ട് ഇപ്പം പിന്നെ പ്രസോവിച്ച്- ഉം അനിയന്- കുട്ടികളെ ഇപ്പൊ അന്ന് ആറ് കുട്ട്യാള് ഉണ്ടായിരുന്നു കുട്ടിനേം കൊടുത്തു പിന്നെ അതിന്റെ മൂന്നണ്ണോം തള്ള അവിടെ കൂടെ ഉണ്ട് അങ്ങനെ പട്ടിഇണ്ട് ഉം സ്കൂൾ ഇല്ല വെള്ളത്തിന്റെ പ്രശ്നം നമ്മക്ക് ജനുവരി മാസം ആ ഒരു പാതി വരെ നമ്മക്ക് വെള്ളം കിട്ടൊള്ളൂ അത് കഴിഞ്ഞാ കിണറ്റില് വെള്ളം കിട്ടൂല അപ്പൊ പശു ഭയങ്കര പാടാണ് പക്ഷേ ഉണ്ടായിരുന്നു അപ്പം ഈ പശൂന്റെ പ്ര സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണേ വെള്ളമില്ലെങ്കിൽ അപ്പം ആ ഉണക്ക് ടൈം ഒക്കെ ആയപ്പഴത്തേക്ക് ഒരു വട്ടം ശ്വ പ്രസവിച്ചു കഴിഞ്ഞപ്പോ നമുക്ക് വെള്ളം വങ്കര ബുദ്ധിമുട്ട് വന്ന അതും ശേഷം പിന്നെ നമ്മള് പശൂനെല്ലാം കൊടുക്ക്യാ ചെയ്തത് ആ എ ഉ അയ്ന് മുമ്പ്മ്മ കൊറീല് പണി ഇല്ലാണ്ട് അപ്പൊ അത് നെറയെ വെള്ളം കെടക്കും അപ്പൊ കുളിപ്പിക്കാനൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോവ്വാരുന്നു അപ്പൊ അവരും പണി തൊടങ്ങി
ആഹ് ആഹ് റൊ റോഡ് കണക്ഷൻ ഇല്ലാ റോഡ് കണക്ഷൻ
ആവ അത് റോഡ് കണക്ഷൻ നമുക്ക് ഇണ്ട് ആ ത് ഈ പറഞ്ഞതുപോലെ ആ ആ ആ ടൈമിലൊക്കെ ആഴ്ചയിൽ ഒരു ദിവസായിട്ട് അങ്ങനെ വെള്ളം വരുത്തോളായിരുന്നു അപ്പൊ ഇപ്പം വിഷയം വരും കെ ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഇപ്പം വരാം അന്ന് പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളാരായിന്ന് തോന്നു അതിന്റെ നമ്മക്ക് കണക്ഷൻ കിട്ടീട്ട് ഇല്ല ഇങ്ങോട്ടില്ല കൊറച്ച് മേളി വരേ ഒള്ളൂ ഇപ്പ ഇങ്ങോട്ട് പുതിയതിപ്പയി പയ്യ് കിട്ടിക്കഴിഞ്ഞാ ഇനിയിപ്പ വളത്താം കാര്യം മൃഗങ്ങളെയൊക്കെ വള ത്താനുള്ള സ്പേസ് നമുക്കുണ്ട്
ഒണ്ട് ആഹ് ആഹ് ആഹ് ആ
ക്യ ആണെങ്കിലും നമ്മടെ അയ്യത്ത് പ്പം മൊത്തോംങ്ങ് പോച്ചേം കാര്യങ്ങളൊക്കെ ഇങ്ങനൊക്കെ എക്ക അപ്പം വളർത്താൻ പറ്റും പക്ഷെ വെള്ളം ഭയങ്കര പ്രശ്നാണ് ഒരു മൂന്നു നാലു മാസം അല്ലാതെ വരൂ ലെ ആ ജനുവരി മൊതല് ജൂൺ വരെ വെള്ളവില്ല അതെ ഇപ്പൊ ഇത്രേം മഴ പെയ്തിട്ടും നമുക്ക് കെണറ്റില് വെള്ളം ആയിട്ടില്ല
ആന്നോ
ഉം വെള്ളം വേടിക്യാണ് നമ്മള് ചെയ്യുന്നത് ഇനിയും വെള്ളം വേണോങ്കിൽ നിൽക്കാതെ പെയ്യണം അത് ഇപ്പംന്ന് ച്ച കഴിഞ്ഞാ എടക്കെടയ്ക്ക് ഇങ്ങനെ പെയ്യൂല്ലയോ നിർത്താതെ പെയ്ത് കഴിഞ്ഞാലേ നമുക്ക് വെള്ളം അതായത് ആ നമ്മക്ക് താഴൊരു തോട്ടോണ്ട് ആ തോട്ടത്തിന് ഊറ്റ് വെറങ്ങാം
ആഹ് ആ
ഉം
അ അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ടാ